ഹലോ ഹലോ ഇങ്ങള്ങ്ങെട്ട് വിശച്ചെതാ ഹലോ?
ഞാനോ അല്ലല്ല
ആഹ് അല്ലാ നമ്പർക്ക് പോണില്ലേനി നേരത്തെ ആ പിന്നെന്തെക്കെണ്ട്?
ഞാം വിളിച്ചില്ലെടീ നീയല്ലേ വിളിച്ചെത്?
ആഹ് ഓക്കേ ഓക്കേ അഹ്ശെരിയ് ഇതായിപ്പോയതാ അഹ് ന്തോ കട്ടായിപ്പൊ എന്താ അറീല്ല അപ്പൊ വേറെന്തെക്ക ചായൊക്കെ കുട്ച്ചോ?
ഓഹ് ചായയൊക്കെ കുടിച്ചിട്ടങ്ങനെ യിരിക്കുന്നു അവ്ടെ മഴയുണ്ടോ?
ഇല്ല മഴ ഇപ്പൊ ചോർന്ന് തോർന്ന് കൊർച്ച് നേര്ത്തെണ്ടേയിരുന്നു തന്നെ മഴെണ്ടായിരുന്നു പക്ഷെങ്ങനെങ്ങനെ
മഴ കാരണം പൊറത്തോട്ടെറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ അകത്ത് തന്നെ
ആഹ് ആണോ?
പിന്നെ വൈയിട്ടെന്താ പാ പരിവാടി?
എങ്ങനെ വൈകിട്ടോ?
ഉം
ഏയ് ഇന്നെന്ത് എന്ത് പരിപാടിയൊന്നുല്ല്യ കാര്യായിട്ട് പരിപാടിയൊന്നുല്ല്യ
സ്പെഷ്യലായിട്ട് ഇന്ന് എന്താണ്?
ഇന്ന് ആ് ഞങ്ങള് ഗോതമ്പോണ്ട്ങ്ങനെ പുകാട പോലെണ്ടാക്കി അത്രന്നെ വൈകുന്നേരം
ആഹ് ആ ഗോതമ്പ് ഓ ഗോതമ്പിനോട് വെല്യ താല്പര്യല്ല അരിയടയോടാണ് താല്പര്യം മ് ഗോതമ്പിൻ്റെ ചപ്പ ത്തി മാത്രേ ഇഷ്ടൊള്ളു അല്ലാണ്ട് ഗോതമ്പ്, പുട്ട്, ങ്ങാ അതൊന്നും എനിക്ക് താല്പ ആ് ഇവടെ ആർക്കുശ്ടവല്ലാ നമ്മള് ചപ്പാത്തി കഴിക്കും നമ്മള് വൈട്ട് ഡയറ്റായ കാരണം വൈകിട്ട് ചപ്പാത്തിയാണ്
ആഹ് പിന്നെന്തൊക്കെണ്ട് വേറെ കുട്ടിയളൊക്കെ സ്കൂൾട്ട് വന്നോ?
ആഹ് സ്കൂൾ വിട്ട് വന്ന് ടൂഷന് പോയിരിക്ക്ന്ന് ഇനി അത് വരമ്പോ ഏഴരയാവും
ആണോ ഉം ആ ആ ആ അങ്ങനെലേ?
അങ്ങനെയാ മഴയായ കാരണം ചെലപ്പോ
മഴ ആഹ് ആഹ് ആ വേറെന്തെ ക്കെ വേറെ എന്താ ഇങ്ങള് പിന്നെ യാത്രൊക്കെ പോയിനിയൊ ഒട്ക്കേങ്കിലൊക്കെ?
ഓ യാത്രയിനിയിപ്പൊ ഈ മഴയായ കാരണം പൊറത്തോട്ടെറങ്ങാൻ പറ്റ ത്ത അവസ്ഥ ഇനി ഓണോക്കെയാകുമ്പോ ഒന്ന് ഒരു ട്രിപ്പ് പ്പൊക്കെ പോണം ഒരു വല്ല്യ ട്രിപ്പൊക്കെ പോണോന്നും പറഞോണ്ട്ങ്ങനെ ഇരിക്ക്ന്ന് മൂന്നാറ് പോവാന്ന് വിചാരിച്ചങ്ങനെയിരിക്ക്ന്നു
മൂന്നാറ് ഇരവിക്കൊളൊക്കെ രസെണ്ട് പക്ഷെ വല്ല്യയൊരു രസെല്ല്യ ഔടെ
പിന്നേ വേറൊരു സ്ഥലവൊണ്ട് ഏഹ് സ്ഥലത്തിന്റെ പേര് ഞാ മറന്ന് പോയല്ലോ ആഹാ വട്ടവള വട്ട വള നല്ല അടിപൊളി സ്ഥലാണെന്ന് പറയ്ന്ന്ണ്ട് വട്ടവള മൂന്നാ
ഇതിന് മുമ്പ്. പക്ഷെ ആ സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല. അടി പൊളി സ്ഥലാന്ന് പറയുന്ന്, വട്ടവള. എന്താണ് റേഞ്ച് ന് ഇഷ്യൂസ് ണ്ടോ അവിടെ? ഹലോ.
ആഹ് ശരി ക്ലിയറ്. ആ ഇങ്ങളിപ്പോ പറഞ്ഞ കേൾക്ക്ണ്ട്. ഇപ്പ പറഞ്ഞ കേൾക്ക ക്കണ്ട്. ഇങ്ങളെ ആ ഇപ്പൊ ക്ലിയറ്ണ്ട്, ഇപ്പോ ക്ലിയർ ണ്ട്. ഞാൻ പറ ആ മള മൂന്നാർക്ക് പോകണ റോഡില്ലേ? അങ്ങനെ വളഞ്ഞ്, വളഞ്ഞ് ഇപ്പട് ത്ത് നല്ല കോട ഉണ്ട്, കോടമഞ്ഞ്. അപ്പ അങ്ങനെ രാത്രി പോരുമ്പോ ഭയങ്കര പേടിയാണ്. കോട മൂടിയിട്ട് മറ്റേ ക്ലാസ്സ്‌, സിന്റെ ആഹ് ഹലോ
എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു മൂന്നാറ് പോയത്? ഹലോ.
മൂന്നാറിനു പോയിട്ടിപ്പൊ കൊറച്ച് അതിനാത്രം ഒന്നും ആയിട്ടില്ല. ഒന്ന് രണ്ടു മാസം ആയിട്ടുള്ളൂ പോയിട്ട്.
ആണല്ലേ ആഹ്. ആഹ് ഇയാള് ഫാമിലി ആയിട്ട് അതോ,
ആഹ് ഫാമിലി ആയി ഭർത്താവും പിന്നെ ഫ്രണ്ടും, പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സിന്റെ കൂടെ, ആഹ് ആ ഭർത്താവിന്റെ ഫ്രണ്ട് ന്റെ വൈഫും ഉണ്ടായിനി, ഞാനും എന്റെ ഭർത്താവും. അങ്ങനെ പോയതാ. ഉം ഉം അങ്ങനെ. പോയി ഞങ്ങള് പിന്നെ, അവിടുന്ന് പോരും വഴി, ഞാൻ പറഞ്ഞ എന്താ ആ റോഡ് റോഡ് ഇങ്ങനെ രാത്രി ഇങ്ങനെ നമ്മള് എന്താണ് പൂപ്പാറാ സ്ഥലത്ത് എ ത്താൻ വേണ്ടിട്ട് രാത്രി ന്നെ അവിടുന്ന് പൊറപ്പെട്ടിരുന്നു. ആ പൊറപെട്ട് ഷാ ആ റോഡ് ഇങ്ങനെ ഷോർട്ട് ങ്ങായിങ്ങാണ്ട് വളഞ്ഞ് വളഞ് വരും. പേടിയാവണ്ടായി. ആഹ് ആ ഉം ഉം പിന്നന്താ അങ്ങനൊക്കെ അങ്ങനെ, രസ ഇണ്ട്, ഇരവികുളം പറഞ്ഞ സ്ഥലം നല്ല രസം ഉണ്ട്. ഉം പി
സ്ഥലമാണ് വട്ടവളയ എന്ന് പറയുന്ന. അ
വട്ട ആ വട്ടവട ആ വട്ടവടക്ക് പോയി. അവിടെ
പോയാ, പോയാ അടിപൊളിയല്ലേ. ഞാൻ പോയിട്ടില്ല, മൂന്നാറ് പോയിട്ടുണ്ട്. പക്ഷെ വട്ടവള അവിടെ പോയിട്ടില്ല. അവിടെ പോണം. ഇനി ഓണത്തിന് പോകാൻ പറ്റിയാൽ പോണം. ആഹ് ഏർമാടം ഒക്കെ ഇണ്ടല്ലേ. നല്ല സ്ഥലാണന്ന്, പാ പോയവരൊക്കെ പറയുന്നുണ്ട്. മൂന്നാറ് വട്ടവള പോകാതെ പോര പോരരുത് എന്നാ പറയുന്നെ. ആ അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാരും.
തോട്ടല്ലേ അവിടെ,
ആ മുന്തി
ഒക്കെ പോയി അതൊക്ക കണ്ടേ. മുന്തിരി നല്ലാ ടേസ്റ്റാ നല്ല മധുരാ അത് ഏടെ സ്ഥലം നിങ്ങക്ക് വല്യ ഐട്യ ഇല്ല. എനക്ക്‌ ഒരു ഓർമല്ല്യ. ആഹ് വേറെ ഒരു സ്ഥലത്തിന്റെ ഇത്ര എനക്ക് ഓർമ
ആഹ് എനിക്കും ഓർമ ഇല്ല. ഞങ്ങള് മൂന്നാല് വർഷത്തിന് മുന്നെ പോയതാ. ഇത് പോയിട്ടില്ല.
മൂന്നാറ് ആ ഭാഗത്ത് മലയാളമൊക്കെ സംസാരിക്കൂലേ. മലയാളം തമിഴും ഒക്കേ.
അതെ ഏ എന്താണ് കേരള തമ തമിഴ്നാട് ബോർഡർ ആണല്ലോ.
ആഹ് അതാണല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എനി അത് ഊട്ടി സൈസ് ഊട്ടിയില് വെറും തമയല്ലേ മലയാളം അറിയില്ലല്ലോ
മലയാളവും തമിഴും ഉണ്ട് ആണ് ചിലത് പറയണ് തമിഴ്നാട് ആണ് ചിലര് പറയണ് കേരളമാണ് കേരളം തമിഴ്നാട് ബോർഡർ ആണ് മൂന്നാറ് ഉം
അതാണ് അവിടെ മലയാളംഞാൻ ഞാൻ വിചാരിച്ച എന്താ
അവിടെ കൂടുതലും ഹ് മാ എന്താ പറയാ മറ്റേ വിദേശികളൊക്കെ ഇഷ്ടംമാതിരി വരുന്ന സ്ഥലങ്ങളാണ് പിന്നെ പന്ത്രണ്ട് വർഷത്തില് അവടെ കുറിഞ്ഞി മറ്റേ
നീല കുറിഞ്ഞി നീല കുറിഞ്ഞി പൂക്കും
നീലക്കുറിഞ്ഞി വൻ ആ സമയത്ത് പോണം ആ സമയത്ത് പോവാൻ പറ്റിയിട്ടില്ല അല്ലാത്തപ്പൊളൊക്കെ പോയിരിക്കുന്ന ആഹ് കാണാൻ നല്ല ഭംഗിയല്ലേ.
ആഹ് നീലക്കുറിഞ്ഞി ആണ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂവാ
ആഹ് ഒരു ഉം കളറ് ഒരു ബ്ലൂ പോലെ ഒരു കളറ് നല്ല ഭംഗിയ കാണാൻ ആഹ് അതെന്നെ സൂ സൂര്യകാന്തി എന്ന് പറയാൻ പറ്റൂല അതുപോലത്തൊരു ഒരു പ്രത്യേക തരം ഒരു നല്ല ഭംഗിയാണത്ങ്ങനെ നിക്കുന്നെ ചെറിയ പൂ അത്യാവശ്യം
ഒര് ര് നീലാ അതാ അതാണോ
അതല്ല നീ അതവടെ മാത് ത്രം പൂക്കുന്നൊരു പൂവാണ് നീല കുറിഞ്ഞിന്ന് പറയുന്ന നമ്മടെ തൊടിയിലുള്ള പൂക്കളൊന്നും അല്ല അത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കല് ഇതൊക്കെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണോ അവടെ നിക്കുന്നതൊക്കെ വരുന്നത് ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലെ പൂക്കൂ അത് മണൊന്നുല്ല ആഹ് ഒരു പൂ നീ പന്ത്രണ്ട് വർഷത്തി ഒരിക്കല് പൂക്കുന്ന പൂ എന്നാണത് വിശേഷിക്കപ്പെടുന്നത് മണൊന്നുല്ല അയ്ന് അതവടെ ഇങ്ങനെ ചിലോര് പ ഇങ്ങനെ അവിടുന്ന് പറിച്ചവ്ട്ന്ന് ഈ നീലക്കുറിഞ്ഞി പൂവ് വിക്കുന്നുണ്ട് കാശിന് ഈ അവ്ടാ മൂന്നാറില് കൂടുതലും കച്ചോടക്കാർ മലയാളികളുള്ളൂ ഈ തമിഴമ്മാര് ക്കല്ലേ അവരിങ്ങനെ പൂവൊക്കെ വെച്ച് വിക്കണ്ട് പലരും വന്നിട്ടാ ആ പൂ മേടിച്ച് വീട്ടിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നീലകുറിഞ്ഞി പൂവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവും ആഹ് വി ക്കും കാശിനൊക്കെ വിക്കുന്നുണ്ടവിടെ രണ്ട് വട്ടം പോയിട്ടുണ്ട് രണ്ട് വട്ടം പോയിട്ടുണ്ട് പക്ഷെ ഈ വട്ടവള അന്നൊന്നും അറിയത്തില്ല വട്ടവളയൊന്നും ഊട്ടില് ഞാ
ക്ക്ങ്ങനെ തോന്നി
കനാല് പോയിട്ടുണ്ട് കൊടൈക്കനാലും നല്ല സ്ഥലോണ്
ആഹ് എല്ലാം ഞാൻ പറഞ്ഞു ഊട്ടി എല്ലാം എന്താണ് എന്താ പറയാ ഇങ്ങക്ക് തോന്നണ് മൂന്നാറാ രസം കാണാന് ഊട്ടിയ രസം ഭംഗി കാണാന്
ഊട്ടിയാണെന്നെനിക്ക് തോന്നുന്ന് ഊട്ടിയ ഞാന് വട്ടവളെ പോയിട്ടില്ല വട്ടവള നല്ല സ്ഥലാന്ന് പറയുന്ന് പക്ഷെ എനിക്ക് തോന്ന്ന്ന് ഊട്ടി ആഹ് ഊട്ടിയിലാണ് ന ആ ഇത് നല്ല ഇതന്ന് പ തോ ന്നുന്നു ഊട്ടില് ഞാൻ പോയിട്ടില്ല കൊടൈക്കനാല് പോയിട്ടുണ്ട് ഊട്ടില് പോയിട്ടില്ല ആഹ് ഊട്ടിലൊക്കെ ഒന്ന് പോണന്നൊക്കെ വിചാരിക്കുന്നുണ്ട്
ഒരു വലിയൊരു ട്രിപ്പ് തന്നെ പോണം ഇല്ല ഊട്ടില് പോയിട്ടില്ല കൊടൈക്കനാലാ പോയിരിക്കുന്നേ. ആ ഊട്ടില് പോണോ ഇപ്പൊ പോണോന്ന് വിചാരിച്ച നമ്മുക്ക് പൂവാം പക്ഷെ ഇപ്പൊ ഇപ്പൊ മഴ സീസണല്ലേ നമ്മളിപ്പോ മറ്റേ പളനിയിലൊക്കെ പോണ ടൈമിലൊക്കെ പോവും.
ഇപ്പല്ലേ ഊട്ടി ആദ്യത്തെ രസല്ല്യാ ഊട്ടി ഇപ്പൊ ആദ്യത്തെ രസം തന്നെല്ല ഉം ഇന്നാള് പോയതാണ് പക്ഷെ വല്ല്യ ര സല്ല്യ.
ആഹ് കൊടൈക്കനലാണ്, ഊട്ടിലല്ല, കൊടക്കനാല് ആഹ് പളനി വഴിയാണ് മിക്കവരും കൊടക്കനാല് ഊട്ടിയൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട് കൊടൈക്കനാല് പോയിട്ടുണ്ട്, അവിടന്നാണ് നമ്മള് നല്ല ഫ്രഷ് മറ്റേ ക്യാരറ്റ് ഇല്ലേ? കിട്ടും നമുക്കത് പിന്നെ ഫ്രഷായിട്ടുള്ള നല്ല ടേസ്റ്റാണ് നമ്മടെ ഇവടെ
പിന്നെ മൂന്നാറില് പോകുണ സമയത്തെടാ അങ്ങോട്ടൊക്കെ ഒന്ന് മൂന്നാറില് പോണ സമയത്ത് കൈതച്ചക്ക വിക്കുന്നുണ്ടല്ലോ നിങ്ങള് വാങ്ങിനോ കൈത പൈനാപ്പിള്
കൈത കൈതച്ചക്കയൊ അതൊന്നും വാങ്ങിച്ച് കൈതച്ച ക്ക് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല, ഇങ്ങനെ കടകളില് അവരിങ്ങനെ അത് മുറി ഇഞ്ചിയും മുളകും ഉപ്പക്കെ പുരട്ടി ഇങ്ങനെ കുപ്പിലിട്ടൊക്കെ വെച്ചിട്ട് ആഹ് അതൊക്കെ പിന്നെ ആഹ് അതൊക്കെ വാങ്ങി ച്ച് കഴിച്ചിട്ടുണ്ട്, പിന്ന മാങ്ങ ആഹ് ഉപ്പും മൊളകും ഒക്കെ പെരട്ടി അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങള് എന്താണ്?
മധുരൊണ്ടാ? അത് കൈതച്ചക്ക അവിടുത്തെ അവിടുത്തെ കൈതച്ചക്ക നല്ല മധുരൊണ്ടോ?
ആ മധുരവും ആ എരിവും ഉപ്പും ഒക്കെ പിടിച്ച് കഴിയുമ്പോ അത് തിന്നുമ്പോ നല്ല ടേസ്റ്റാണ്, അതുപോലെ അവര് മറ്റേ ലൂബി ക്കാ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത് ഇതൊക്കെ ഇതൊക്കെയാണ് ആൾക്കാര് കൂടുത തല് അവിടെ വരുന്ന ആഹ് എന്താ പറയാ ആൾ ക്കാരെല്ലാവരും വാങ്ങിക്കുന്നത്, ഇപ്പ നമ്മളും അതുപോലെ ഇങ്ങനെ മാങ്ങ, നെല്ലിക അങ്ങനെ നമ്മുക്കിഷ്ടമുള്ളത് നമ്മക് വാക്കാം. നല്ല കാശ് വാങ്ങും കേട്ടോ അവര്
ഉം
ആഹ് അവർക്ക് മറ്റേ വിനോദത്രക്കാര് വരുമ്പോ നല്ല കച് ചോടാണല്ലോ? നമ്മളെ പോലെയുള്ള മലയാളികളും
എന്നാലില്ലേ ഇവടെ എനിക്ക് ആയിക്കോട്ടേട്ടാ ഞാൻ കൊറച്ച് തെര ക്കാ, അപ്പൊ ഞാ പിന്നെ വിളിക്
ഓക്കേ ഓക്കേ ബൈ എന്നാ ശരി എന്നാ ശരി എന്നാ ഓക്കെ ഓക്കെ